കേക്കാവോ
ആ ഓക്കെ ആ കേക്ക ഫുഡയ്ച്ചോ
ഇല്ല ഒരുത്തി ഒറക്കമാണ് എണീറ്റില്ല ഒരാള്വ്ടെ കെട്ന്ന് നല്ല ഒർ ക്കാ എഴുന്നേറ്റില്ല കേക്കുന്നുണ്ടോ ഏ
കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആ ല്ല ഞാൻ ഫുഡ് കഴിച്ചില്ല ഞൻ ഈ കോളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച് ഇവള് ഒറങ്ങ്മ്പോഴല്ലേ എനിക്ക് ക്ക് വിളിക്കാൻ പറ്റുള്ളൂ
ആ ആ ഓക്കെ ഓക്കെ ഓക്കെ
അതിന് വേണ്ടി മാത്രം പിന്നെ വേറെന്നാ ഉണ്ട് വിശേഷം
ന്ന നല്ല വിശേഷം മഴ ണ്ടാ അങ്ങണ്ട്
മഴയില്ല നല്ലതെയ നല്ല കാറ്റ് നല്ല കാറ്റ് എന്ന് പറഞ്ഞ നന്നായിട്ട് കാറ്റ് കാറ്റ് അടിച്ച് ഇങ്ങനെ പോകൂന്നുണ്ട് ആ പെയ്യുവായിരിക്കും ഇവിടെ ഇത്ര നേരം വെയിലായിരുന്ന ഒരു അഞ്ച മിനിറ്റ് ആ നല്ല കാറ്റത് ഞങ്ങളടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലൊരു പറമ്പില് പുളി നിപ്പുണ്ട് അത് തെ ങ്ങനെ ആടുന്നു
നമ്മള ഇവിടെ ഫുള്ള് വെയില ന്ന് രാവിലോട്ട് വെയില
ഒരാലിന്റെ വലിപ്പുണ്ട് ആ പുളിക്ക് ഭയങ്കര വലുത അത്
എയിന്റെ എൽപ്പം
ആല് വെല്യ ആൽല്ലേ. അമ്പലത്തിലൊക്കെ നിക്കുന്നെ ആൽമരം ആഹ് അതിന്റെ വല്പ്ണ്ട് പുളിമരത്തിന് ഭയങ്കര വല്താ. അതെന്നും ആടാ അപ്പൊ നല്ല കാറ്റല്ലേ.
ആഹ് ആയിരിക്കും അഹ് വിക് ണോക്ക്യോളി.
ഉം
നമ്മളെ ബെടെ മ അങ്ങൻത്തെ മരങ്ങളൊന്നുല്ല. ബടെ ഫുള്ള്
നമ്മടെ ഇവിടെയെല്ലടാ. അപ്പർത്തെ വീട്ന്റെ പറമ്പില് നിക്കിം. ഞാനി വ്ടെ ഇനെ ജനൽവഴി നോക്കിപ്പോ കണ്ടതാ
അല്ല നമ്മളവടെർഞ്ഞാല് പ്ലാവ്, മാവ്, കൗങ്
ഉം
അങ്ങത്തൊക്കേള്ളേ
ആഹ്. ഇവിടെയൊണ്ട്. ഇവ്ടെ പ്ലാവൊണ്ട്, മാവുണ്ട് കവുങ് ണ്ട്, മഹാഗണി ണ്ട്, പുളിയ്ണ്ട് പിന്നെ വീട്ട് പച്ചക്കറി ഞാ പറഞ്ഞില്ലേ വാഴത്തോട്ടാ നമക്ക്. മ്. ഇവ് നമ്മക്കുണ്ട്. കൃഷിയുണ്ട്. കുഞ്ഞി, കുഞ്ഞി ചെറിയ, ചെറിയ കൃഷികള്. വാഴത്തോട്ടം കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, പച്ചക്കറികള് ന്താ മറ്റേ വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്കാ
അങ്ങനെ പന്നി ശല്ല്യണ്ടെങ്കില് തൊന്നും നടക്കൂല. ഞമ്മക്ക് വടെ തൊന്നും നടക്കൂല.
വടെ നമ്മുക്കോന്നുല്ല. മ്മള് സ്വന്തമായി അമ്മടെ പാടത്തെന്നെ അങ്ങൻല്ലെടാ കൂടുതല റിയാലോ റബ്ബർന്റെയൊക്കെ ഒരു തല്ലേ.
ആഹ് ആഹ് ആഹ്
ആഹ് നമ്മടെ ഇവിടെയില്ല. നമുക്ക് ടാപ്പിങ് ഇല്ല. ഉം നമ്മളിപ്പോ സ്ഥലം കൊടുത്തവർക്ക്. റാക്കിങ്ങിൽ കൊടുത്ത് പിന്നെ ഈ പാട്ടത്തിന് കൊടുക്കല്ലോ ഈ കപ്പയൊക്കെ നടാവേണ്ടി സ്ഥലം. കുറേ ആൾക്കാര് ചോയി ആഹ് അവർക്കൊടണ പ അപ്പഛനില്ലാത്തോണ്ട് ഇപ്പം കൃഷി നോക്കാൻ ആരും ഇല്ലേ. പിന്നെ അമ്മയാ ഒള്ളത്. അമ്മ
അമ്മക്ക് നോക്കാകയ്യൂലലെ.
ആഹ് അമ്മ ഇപ്പം ന്ന ടീച്ചറാണമ്മ. റിട്ടേയറായി പ്പം. ഈ മേയിലായിര്ന്ന് റിട്ടേയറായത്. അപ്പ അതോണ്ട് അമ്മ പറമ്പില ക്കെ എറങ്ങി പിന്നെ ജാതി ഉണ്ട് നമുക്ക്. നാരങ്ങ ഉണ്ട് പിന്നെന്താ പിന്നെ വാഴ നമ്മള് കടേല് വിക്ക്യാണ്. തേങ്ങായുണ്ട്. തെങ് അതൊക്കെ നമ്മള് നമ്മടെ ആവശ്യത്തിന് നമുക്ക് കിട്ടും.
ആഹ് ഉവ്വ്. ഇവടെ അതൊക്കെ നട്ടാല് ഒരു മാസം ഒരു മാസം കൊണ്ടൊക്കെ റെഡിയാവും പന്നി കുത്തിട്ടേ ഞാൻ ഉമ്മാനോട് പർഞ്ഞ് നമ ഇവ്ടെ ഒരു നായിനെ പൊറ്റാ. പക്ഷെ ഉമ്മ സമ്മയ്ക്കില്ല.
ഉം. ഇവ്ടെ ഫ്ലാവാ കുത്തി ടാ. പക്ഷെ ചക്കക്കാര് ചക്ക എടുക്കാൻ ആൾക്കാര് വരുമ്പൊ മ്മള് കൊടുക്കും. ഒന്ന് രണ്ടെണ്ണൊക്കെ മാറ്റിയിട്ടെ. അതുപോലുണ്ട് നമുക്ക്.
ങ്ങെൾക്ക് ചക്ക വിക്കാ കയ്യും. വടെ ആരും വരൂല. ഇവടെ ചക്ക വീണ് കേട് വെരാ
ആണല്ലേ. ഇവ്ടെ വിക്കും നമ്മള്. ഉം. ഇവടെ അയൽവസി എല്ലാടത്തും ഉണ്ട് ചക്കയും, തെങ്ങും ഒക്കെ എല്ലാർക്കും ഉണ്ട്. പ്പം ആഹ് തേങ്ങ ഇടാം പിന്നെ ആൾക്കാര് വരുമ്പം നമ്മള് പിന്നെ ഞാ പിന്നെ ന്നെ കെട്ടിച്ചു വിട്ട അങ്ങോട്ട് കൊണ്ടോവും. ഒരു ചാക്കൊക്കെ എടുത്തോണ്ടങ്ങ് പോവും
തേങ്ങേ
ആഹ് തേങ്ങ പിന്നെ കുഞ്ഞിന് എണ്ണ എടുക്കാനൊക്കെ
ആഹ് ആഹ് ഇങ്ങള് മട്ടെടുക്കോ തെ ഇതിന്റെ മറ്റേ വെളിച്ചെണ്ണന്റെ
വെളിച്ചെണ്ണന്റെ
മട്ട് മട്ട്
ഇല്യ മട്ടോ
ഏഹ് വെൾച്ചെണ്ണ വെൾച്ചെണ്ണ ആക്ക ഇണ്ടാക്കീട്ട് ഏഹ് കൊപ്പര അറിയോ അല്ല പുണ്ണാക്ക് അറിയോ?
ആഹ്
അതല്ലാതെ വെള്ളിച്ചെണന്റെ അടിലെ സാനം ഊരി കടക്കൂലേ
ആഹ് ഏഹ് കഴിക്കാൻ നല്ലത്
കയിക്കെ
ആഹ്
തിന്നേ
അത് കഴിക്കു അത്
ആഹ് സാനോ
ആഹ് അതെ ഞാൻ ഉദ്ദേശിച്ചാണോ നീ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല ഈ വെളിച്ചെണ്ണ നമ്മള് തേങ്ങ ഇതാ ചേരണ്ടി പ്രഷർ എടുക്കല്ലോ
ആഹ്
ചക്കിലാട്ട് നല്ല ഞാൻ ഉദ്ദേശിച്ചെ ചക്കിലാട്ടിന്ന് തന്നെ നമ്മള് തന്നെ വെല്യേ ഉരുളിലിട്ട് ആഹ് ഉരുളിലിട്ട് വറുത്ത് നമ്മള് അങ്ങനെണ് എണ്ണ ഊറ്റി ഊറ്റി ഊറ്റി എടുക്കുന്നത് സമയം എടുക്കും
ആഹ് ഞാൻ പർഞ്ഞത് ചക്കിലിട്ട് ആട്ടി ആട്ടി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ
ഒരു പിഷിട് കിട്ടും ആഹ് ഒരു പിഷിട് പോലെത്തെ സാനാണോ?
ഏറ്റും അടില് ഊറി കടക്കും ആഹ് അതൊക്കെ കുട്ടികളെ മേത്ത് തെക്ക്ണ് നല്ലതാ
അതാ അതാ ഉരുക്ക് വെളിച്ചെണ്ണ അതാ കുഞ്ഞിന് തെക്കുന്നെ
ആഹ് ഏറ്റവും അടില്ള്ളേ
ഉം ഞങ്ങള്ന്ന് വീട്ടിൽ പോവാ ഞാൻ പർഞ്ഞിലെ ആഹ്
ആഹ് അതാണ് ഞാന് ഇന്റെ മേത്ത് പോത്തിന്റെ മേത്തൊക്കെ തേക്കല്
ആഹ്
നല്ലതാ നല്ല നല്ല തെളങ്ങിങ്ങനെ നിക്കും
ഉം അതെ അതെ അതാണ് ഉരുക്ക് വെളിച്ചെണ്ണന്ന് പറയുന്നെ അല്ല വാട ഉം ഉര്ക്കിയതെന്നാ പറയാ
ഉം ഞമ്മള് ഞമ്മള് ഒന്നങ്കില് അയ്ന് ഇട്ക്കും അല്ലെങ്കില് കളയും മേത്ത് തേക്കാനാണ് കൂടുതല് വെട്ടല്
എടുക്കാറ് ഉം ഉം ഉം ഇനിപ്പോ മുമ്പോട്ട് മഴക്കാലായില്ലേ എന്തോ
നിങ്ങക്ക്‌പ്പോ എന്ത് കൃഷിന്റെ സീസണാ?
എന്തിന്റെ സീസണാന്നോ?
ആഹ്
അങ്ങനെ ചോയ്ച്ച് കഴിഞ്ഞാ ഇപ്പൊ ചക്ക സീസൺ കഴിഞ്ഞു
ആഹ്
ആഹ് അതായിരുന്നു ഒരു സീസൺ റംബുട്ടാന്റെ ഒന്നും ആയിട്ടില്ല ആയി വരുന്നതേ ഒള്ളൂ
ആ ക്കി വിടെ റാബുട്ടാൻ സീസൺ കയ്യാനായി
കായ്യാറായില്ലേ നമ്മക്ക് ഇല്ല ആയിവരുന്നേ ഉള്ളൂ ഇവിടെ നിക്കുന്നത് ജനുവരിയിലൊക്കെയാണ് ജനുവരി ആ ഒരു സമയത്തൊക്കെ ഉം അതെ റമ്പൂട്ടാൻ പല സ്ഥലങ്ങളിലും പല രീതിയിയില കാലാവസ്ഥ വ്യത്യാസംല്ലേ
അപ്പൊ നിങ്ങക്ക് രണ്ട് കൊല്ലതിൽ ഒരുരുട്ട ഉണ്ടാവുള്ളൂ
ആഹ് ഇണ്ടാവുള്ളൂന്നാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്
രണ്ട് കൊല്ലം കൂടുമ്പളേ ഉണ്ടാവൊള്ളൂ
ആയിരിക്കും
ഓഹ്
ഉം
ശരി നിങ്ങളവിടെ അങ്ങനെയൊന്നും അല്ല ഞമ്മക്ക് ഇവിടെ കൊല്ലാകൊല്ലം കൊടുക്കും
ആഹ്
കായ്ഫലം കുറയുങ്കിലും സാധനം അടിപൊളിയായിട്ട് കിട്ടും
അതെ അതെ ത് ഞാൻ കഴിക്കത്തില്ല എനിക്ക് ഇഷ്ടവല്ല എനിക്ക് ഞാൻ പല പഴങ്ങളും കഴിക്കും ഇല്ല ആ റമ്പുട്ടാൻ ഞാൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കാത്ത ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ വാഴപ്പഴം ഇല്ലേ എനിക്ക് ഞാൻ ഓറഞ്ച് മുന്തിരി മുന്തിരിങ്ങ അത് കുരു ഇല്ലാത്ത മുന്തിരിങ്ങ അതാണെനിക്കിഷ്ടം ആപ്പിള് ഞാൻ കഴിക്കും ഒരെണ്ണത്തിന്റെ പകുതിയൊക്കെ കഴിക്കുള്ളു ഫുള്ളൊന്നും കഴിക്കാനെനിക്ക് ഇഷ്ടല്ല പിന്നെ ഉം അ ഉം പഴം പഴം കഴിക്കത്തേ ഇല്ല ഞാൻ വാഴപ്പഴം എത്തക്കായും കഴിക്കില്ല മറ്റെ പഴവും കഴിക്കില്ല ഉം ഹ് ഇതിപ്പൊ കുഞ്ഞ് ഉള്ളത് കൊ ഏ ഏത്ത ക്കാപ്പം കഴിക്കും പഴപൊരി കഴിക്കും പക്ഷെ പഴം കഴിക്കത്തില്ല പഴംപൊരിക്കകത്തെ പഴം കഴിക്കും ഏത്തക്ക പുഴിങ്ങിയ ഞാൻ കഴിക്കും പക്ഷെ പഴം കഴിക്കത്തില്ല മറ്റേ കുഞ്ഞിപ്പഴങ്ങളൊന്നും ഈ പാളേംകോടൻ ഞാലിപ്പൂവൻ അതൊന്നും കഴിക്കത്തി
ഫ്രൂട്ട്സ്‌ ഒന്നും കഴിക്കൂലാ
അല്ല ഓറഞ്ച് മുന്തിരി ആപ്പിള് അങ്ങനെയൊക്കെ കഴിക്കും
പൊയ് പിന്നെന്താ വേറെന്ത കഴിക്കാത്തെ
അ കഴിക്കാത്തതാണല്ലോ കൂടുതല് അപ്പം കിവി എത്ര എത്ര ഫ്രൂട്ട്സ് ഉണ്ട് അതൊന്നും ഞാൻ കഴിക്കത്തില്ല കപ്ലങ്ങ കഴിക്കത്തില്ല അവിടെ പപ്പായയായിരിക്കും പറയാ അറിയില്ല അത് ഞാൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കും തണ്ണിമത്തൻ കഴിക്കത്തില്ല ഞാനൊരു പ്രത്യേക ജീവിയാ ആഹ് പറ
കൊ കൊച്ചിനിപ്പൊ എത്രയായി
കൊച്ചിന് ഒരു ഒന്നര വയസ്സ് കുഞ്ഞിന് ഇതെല്ലാം ഞാൻ കൊടുക്കും
അല്ലാ ചോദിച്ച
ഉം അവക്ക് ഇതെല്ലാം ഇഷ്ടവാണ് കാരണം കൊച്ചിന് കൊടുക്കണല്ലോ എനിക്ക്ഷ്ടില്ല എന്നും പറഞ്ഞ് കുഞ്ഞ് കഴി ക്കണ്ടേ അവക്ക് ഇതിനെയൊക്കെ കിട്ടണ്ടേ
അപ്പ വൈറ്റിലുള്ളപ്പളോ ഒന്നും കഴിക്കൂലേ
ഞാനോ
ആഹ്.
വയറ്റിലുള്ളപ്പം ഞാന് പഴം കഴിച്ചിട്ടില്ല. ഏത്തയ്ക്കാ പിന്നേം കഴിച്ചിട്ട് ചവച്ചിട്ട് ഒറ്റ വിഴുങ്ങല് അയ്ന്റെ ടേസ്റ്റൊന്നും അറിയാരിക്കും മൂക്ക് പൊത്തിട്ട് ഏത്ത ഏത്തയ്ക്ക ഈ മറ്റേ വല്ല്യ വാഴ വാഴപ്പഴത്തിൻ്റെ വല്ല്യത് പഴംപൊരി ഉണ്ടാക്കുന്നത്.
നേന്ത്രായക്കാ
ആഹ്, ഇവിടെ ഏത്തയെന്നാ പറയാ
മുണുങ്ങേ
ഉം, ഉം
വത്തയ്ക്ക ഒന്നും തിന്നൂലാ
പച്ചയ്ക്കോ?
അല്ല ആഹ് കുട്ട്യക്ക് ജ അല്ലാതെങ്ങനെ കുട്ടിക്ക് ജലാംശം കിട്ടണ്ടേ
വത്തയ്ക്ക എന്തു തണ്ണിമത്തിനാണോ
ആഹ് തണ്ണിമത്തൻ
കുഞ്ഞി ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും എല്ലാ ഫ്രൂട്ട്സോളു കഴിക്കും.
ക്കുലാർഞ്ഞേ
വത്തയ്ക്ക ഞാൻ ഏത്തയ്ക്ക എടാ വാഴയിലുണ്ട നമ്മള് പഴംപൊരി ഉണ്ടാക്കുന്ന ഏത്തയ്ക്ക വത്തയ്ക്ക നിങ്ങക്ക് തണ്ണിമത്തൻ ഇബ്ളെ എല്ലാം ഇവള് കഴിക്കുന്ന
വയറ്റിൽ ഉള്ളപ്പ ഞാൻ ചോദിച്ചത് കുട്ടിക്ക് പ്രോട്ടീൻ വേണ്ട്യ സമയല്ലേ കാൽസ്യം
തണ്ണിമത്തൻ ഞാൻ കഴിച്ചിട്ടില്ല അത് കഴിച്ചിട്ടില്ല, പിന്നെ അതിന്റെ ജ്യൂസ് ഞാൻ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് മുന്തിരി ആഹ്, ജൂസ് കുടിയ്ക്കാ പക്ഷെ ഇപ്പ ഞാൻ കഴിക്കത്തില്ല ത് കുഞ്ഞിന് വേണ്ടി കഴിച്ചതാണ്.
ആന്നെ ഏത്തയ്ക്കാ ഏത്തയ്ക്കാ ഞാൻ ആ സമയത്ത് ഏ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പഴം കഴിച്ചിട്ടില്ല, ഏത്ത കുഞ്ഞിപ്പഴം കഴിച്ചിട്ടില്ല ഏത്തയ്ക്ക ഞാൻ ചവച്ചിട്ട് വിഴ്ങ്ങും. അങ്ങനെ മൂക്ക് കുത്തിട്ട് പിന്നെ മുന്തിരിങ്ങായും മുന്തിരി ഇങ്ങനെ ഞെക്കുമ്പോ ഇങ്ങനെ ചാടി വെരത്തില്ലേ എനിക്കതൊന്നും ഇഷ്ടല്ല.
ആഹ്
പിന്നെ കുരു ഇല്ലാത്ത പറ്റ ന നീണ്ട മുന്തിരിങ്ങയില്ലേ അതെനിക്കിഷ്ടാ അത് ചാടി വരത്തില്ല പച്ച മുന്തിരിയ്ങ്ങ.
കുട്ടി വയറ്റിൽണ്ടായതോണ്ട് മാത്രം കഴിച്ചാ അല്ലെങ്കി അ
അതെ യതെ ആ കുഞ്ഞിന് വേണ്ടി മാത്രം കഴിച്ചയാണ്. ഉം അതുപോലെന്നെ ഈ മാങ്ങാപ്പഴൊക്കെ ഇഷ്ടാണ്
ഇപ്പൊ കുട്ടിക്കൊക്കെ കൊട്ക്കും ങ്ങള് കഴിക്കൂലാ
കുട്ടി കൊച്ചിന് കൊട്ക്കും ഞാൻ കഴിക്കത്തില്ല ഇത്തിരി കുഞ്ഞിന് കൊട്ക്കും ക്കണൊല്ലോ അപ്പം പ്പൊ ഞാൻ പഴ പഴത്തിന്റെ തൊലിയെ പോലും ഞാൻ തൊടത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ തൊടും കേട്ടോ
റെഡിയാവും
ഉം, പക്ഷെ ഞാന് എനിക്കിഷ്ടവല്ല.
ഞാ എനിക്ക് ഇങ്ങട്ട്തിന്നാത്ത എന്തും ഞാൻ അങ്ങട്ട് തിന്നും.
ഞൻ എടയ്ക്ക് വിളിയ്ക്കാട്ടോ എന്നാല് ആഹ് ശെരി.